ഒത്ത ഹലോ കേക്കാവോ കേക്ക ആ കേക്കല്ലേ ഓ സുഖാണ് ശേഷിക്ക സുക തന്നെ
ആ സുഖ ചായ ഒടിച്ചോ
ഓ ചായ പിടിച്ചില്ല ഇനി തന്നെ ചേച്ചി ചായ പിടിച്ചായിുന്നാ
ഇല്ല ചായ കുടിച്ചില്ല ഇനി തന്നെ എല്ലാരും സുഖാരിക്കുന്നു
ഓസഖായിട്ടിരിക്കുന്നത്
വീട്ടില് ആ വീട്ടില് ആ വീട്ടില് ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ അമ്മയും മോനും ഞാനും
ആഹ ആഹ ഇവിടെ ഞാനും മോനും ചേട്ടനും
ആ ഹാ് ആ എന്ത് ചെയ്യാ പഠിക്കുവാണോ
ഇല്ലല്ല ഞാന് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോണന്ന് വിചാരിക്കുന്നു പിന്നെ പി എസ് സി നോക്കുന്നുണ്ട്
ആണോ ആ എന്ത് എന്ത് എന്ത് വരെയ പഠിച്ചേ
ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത്
ഓ ഏതായിരുന്നു
ബി എ സംസ്കൃതയിരുന്നു ചേച്ചി ഏതരെ പഠിച്ചു
ഞാന്ും ഡിഗ്രി തന്ന ഡിഗ്രി ബി എ ലിറ്ററേച്ചർ ആയിരുന്നു
ആഹ ആഹ
ഉം വർക്ക് ചെയ്തിട്ടുണ്ടോ
ഇല്ല ഇല്ല ഇപ്പൊ ഞാന് ബി എ കംപ്ലീറ്റ് ചെയ്തപ്പോത്തേക്കും ആ് മോനെ അങ്ങനെ കരിീനായി പിന്നെോ പിന്നെ പഠിക്കാൻ പോയില്ല പിന്നെ ഇനി അവൻ അവൻ നോക്കാരുില്ല ഇനി അവൻ സ്കൂളിലൊക്കെ പോയിട്ട് പോണം
ഉ
സ്കൂള പോയിത്തടങ്ങി പക്ഷെ വരുമ്പോ ആരും വിളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പോവാാൻ പറ്റൂില്ല
മോന എത്ര ക്ലാസില
ക ജിിലായി
യ കെ ജിറ ആ
അവിടെയോ അവിടത്തെ കുഞ്ഞോ
ആ എന്റെ മോൻ എൽ കെ ജി യിൽ അവന് ഇച്ചിരി സംസാരത്തിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഇത്തിരി താമസിച്ചാ ഇത്തി പഠിക്കാനൊക്കെ താമസിച്ചാ കൊണ്ടിരുത്തിയത്
ഓ ഓ
ഉം എന്താ മോ മോൻ വികൃതിയൊക്കെ ഒണ്ടോ
അയ്യോ അതേയുള്ളൂ ആവൻ
ആ
ആ അവിടെ ഹസ്ബൻഡെന്താ ജോലി?
ഹസ്ബൻഡ് പ്ലംബിങ്ങിന്റെ വർക്ക്. കോൺട്രാക്ട് വർക്ക് എടുത്ത് നടത്തുന്ന ആളാ
ഓ
ഓ അവിടെയോ
തന്നെ മറ്റേ കാർ എടുത്ത് വിൽക്കില്ലേ ആ ജോലിയാണ്
ആ ഓ
സെക്കൻഡ് കാർ അങ്ങനെ ഇതായിരുന്നു
ഓ മന മനസിലായി മനസിലായി ഉം ഉം പിന്നെ ഓ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഇനി അടുത്തേ പി എസ് സി അത് കഴിഞ്ഞ ഒടനെ മാരേജ് ആയിരുന്നു അല്ലേ ഡിഗ്രി കഴിഞ്ഞ ഒടൻ പിന്നെ മാരേജ് ആയിരുന്നോ
ഇല്ല ഞാന് ഇതുപോലെ എറങ്ങി വന്നതായിരുന്നു
ആ ആ ഓ ഓ അല്ല വേറെ ജോലിയൊന്നും നോക്കിയില്ലാന്ന് പറഞ്ഞു വേറെ ഡിഗ്രി കപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ എന്തുവായിരുന്ന നോക്കി ഒക്കെ പഠിക്കാൻ ശ്രമിക്കാത്തേ
ഡിഗ്രി കപ്ലീറ്റ് ചെയ്ത് എം എ ക്ക് കൊടുക്കാൻ നിന്നപ്പോഴാ മോനെ ഇതാണെന്ന് അറിഞ്ഞത്. പിന്നെ ഇനി ആ ആ അങ്ങനെ
ഉം
അങ്ങനാന് അ ചായ എല്ലാം കുടിച്ചരുന്നാ
കുടിച്ചില്ല ഇനി തന്നെ ചായകുടി. എന്താ ചായക്കെന്താ സ്പെഷ്യലെന്തെങ്കിലും ഒണ്ടോ ഇന്ന്
ഇല്ല ഇല്ല അങ്ങനെ വൈകിട്ട് ചായ കുടിക്കൂല ചില ദിവസം
ഓ
രാത്രിയിലത്തേക്കെന്താ ഇനി സ്പെഷ്യൽ ആയിട്ടൊക്കെ
രാത്രിയിലത്തേക്ക് സ്പെഷ്യൽന്ന് പറയാൻ മോന് ദോശയേ ഇഷ്ടൊള്ളു. ചോറ് കഴിക്കത്തില്ല ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കി ഇത്തി ഷുഗറിന്റെ പ്രശ്നം ഒണ്ട് അപ്പം ആ പുട്ട് ഗോതമ്പില് എന്തെങ്കിലും ഒണ്ടാക്കി കൊടുക്കും പുട്ടായിരിക്കും പുട്ടാണ്‌ മിക്കപ്പോഴും ഉണ്ടാക്ക അല്ലെങ്കിൽ ഓട്സ് എന്തെങ്കിലും ഒണ്ടാക്കി കൊടുക്കും. അപ്പം മിക്കാറും ഇന്ന് പുട്ട് ഒണ്ടാക്കി കൊടുക്കാനാണ് തീരുമാനം പിന്നെ ഞാൻ ചോറ് കഴിക്കും. അങ്ങനെ മൂന്ന് പേരും മൂന്നിതാ
അപ്പൊ ആ ഹസ്ബൻഡിന്റെ അമ്മയോ
ഹസ്ബൻഡിന്റെ അമ്മയും ചോറ് കഴിക്കും രാത്രി ചോറ് തന്നെ കഴിക്കും ഹസ്ബൻഡിന്റെ അമ്മയും
ഓ ഓ
ഉം ഉം അവിടെയോ അമ്മയൊക്കെയോ
ഇവിടെ അവരൊക്കെ പ്രത്യേകവാണ് പ്രത്യേകവാ താമസിക്കുന്നേ ഇവിടെല്ല ആ ഓ ഇവിടുന്ന് കൊറച്ച് പോണം
ആ ആ കമ്പ്യൂട്ടർ ഏത് കോഴ്സാ എടുക്കാൻ തീരുമാനിച്ചേ
ജീടെക്ക് എടുക്കാന്ന് വിചാരിക്കുന്നേ
അല്ല ജിടെക്കിലേ ഏത് കോഴ്സേതാ ഡി സി അങ്ങനെയൊക്കെ ഒണ്ടല്ലോ
ഡീ സി ഏ ഡി സി ഏ
ഡി സി എ ആ ആ ആ അപ്പ വീട്ടിലിപ്പം ആ ഞാന് പി ജി ഡി സി എന്ന് പറഞ്ഞ ഒരു കോഴസ് കംപ്ലീറ്റ് റ്റ് ചെയ്തുപോലെ പ്ലസ് ടുവിന് കമ്പ്യൂട്ടർ സയൻസായിരുന്നു അങ്ങനെ പിന്നെ അത് അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ജോബിനൊക്കെ നോക്കി അങ്ങനെ ടെക്നോ പാർക്കില് കുറച്ച് നാൾ ഉണ്ടായിരുന്നു ഉം കുറച്ചുനാളി ചെയ്തു ഒരു ഏ ആറേഴ് വർഷം ഞാൻ ടെക്നോ പാർക്കിൽ ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ മോനൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മോൻ ഇങ്ങനത്തെ ഒരു സ്പീച്ച് ഡിലേഷ്യു വന്നപ്പോഴ പിന്നെ ഞാൻ ഏ റിസൈൻ
അത് അവ സംസാരിക്കാൻ തുടങ്ങിയപ് യപ്പോഴ അറിയ അറിഞ്ഞായിരുന്നോ
അവന് സംസാരം ഒണ്ടായിര്ന്നു ഒര് മൂന്ന് വയസ് വരെയൊക്കെ അവ ഇച്ചിരി സംസാരം ഒണ്ടായ് ര്ന്നു ആ പിന്നെ മൊബൈൽ ഒരുപാട് സമയം ഈ കാർട്ടൂണ് വെച്ച് കൊട്ക്കുവായിരുന്നു
ആ ഉ
ആ ഞങ്ങളിപ്പം ഇവിടെ താമസിച്ചാേണ്ടിരിക്ക്ന്ന വീട്ടീന്ന് കൊർച്ച് നാള് ഒന്ന് വാടകക്ക് റെന്റിന് പോയായിരുന്നു റെന്റിന് പോയ സമയത്ത് അവന പൊറത്തൊക്കെ എറക്കാനൊക്കെ റോഡാ ഫ്രണ്ടില് റോഡാ അപ്പം പിന്നെ നമ്മള് പൂട്ടി എ പ്പഴും പൂട്ടിയിട്ട്യേക്കുവായിരുന്നു അപ്പം വെർതെ മിണ്ടാതിരിക്കാനായിട്ട് എപ്പഴും മൊബൈലിങ്ങനെ കൊട്ത്തോണ്ടിര്ന്ന് അപ്പൊ ആ സമയത്തെ ക്കെങ്ങനെ വെർതേ മിണ്ടാതെയൊക്കെ ഇരിക്ക്ന്നത് കണ്ടത് കൊണ്ട് വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തോണ്ടിര്ന്നു പക്ഷേ കൊറേ നാളായപ്പഴത്തേക്ക് പിന്നെ ഇത് കിട്ടാതിരുന്ന ഈ മൊബൈല് നമ്മള് മാറ്റ്ണ സമയത്ത് ദേഷ്യ പിന്നെ നമ്മളു ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഫുള്ള് കൊറഞ്ഞു ഈ സംസാരം ആയാലും ന നമ്മളുമായിട്ട്ള്ള ഫുള്ള അവന് മൊബൈൽല് മാത്രമായി മൊബൈൽല്ള്ളതു പോലെ എല്ലാം കളി യും അത്പോലെയുള്ള സംസാരങ്ങള് അത്പോലെയൊക്കെ ഇത് കാർട്ടൂണൊക്കെ കണ്ടിട്ട് അത്പോലെയുള്ള ഡാൻസ്കളും അങ്ങനെയൊക്കെ ഉള്ളാെര് ആക്ഷൻസായി അങ്ങനെയാണ് പിന്നെ ഓരടത്ത് അടങ്ങിയിരി ക്കില്ല പോ ഭയങ്കര ഓട്ടവായി ഭയങ്കര ബുദ്ധിമുട്ട് കാണിച്ചു അങ്ങനെയാണ് പിന്നെ നമ്മളൊരു ബേബി യാട്രഷനെ കാണിച്ചപ്പഴത്തേക്ക് മൊബൈല് പൂർണ്ണായിട്ടും മാറ്റാം പറഞ്ഞു മാറ്റിയിട്ട് പിന്നെ നമ്മള് സ് ഏ സ്‌പീച്ച് തെറാപ്പി ഇതുപോലെയൊക്കെ കൊട്ത്തു കൊടുത്തപ്പ ഇപ്പൊ ഇച്ചിരി ഒന്ന് ആള്ത്തിതായിട്ടുണ്ട് എന്നാലും സംസാരത്തില് പൂർണ്ണായിട്ടാെര് ഇത് വന്നിട്ടില്ല ഇപ്പഴും വാക്ക്കളൊക്കെ മാത് ത്രേ ഒള്ളൂ അവന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കി പറയും അല്ലാതെ ഒന്നും പറയത്തില്ല നമ്മള് പറയ്ന്ന സമയത്തൊന്നും ഒന്നും ഒന്നും ഇങ്ങോട്ട് പറഞ്ഞ് തരത്തില്ല
ഞാൻ ഇവന് ഫോണാെട്ക്കും പക്ഷെ അങ്ങനെ ഒരുപാട് കൊട്ക്കൂല എന്നാലും അങ്ങനെ സംസാരിക്കൊക്കെ ചെയ്യും
ആ അതാ ഇവനും എനിക്കൊരു ഒന്ന് രണ്ട് വയസ്സ് വരെ ഒന്നും വലിയ ഒരു ബുദ്ധിമുട്ട് തോ തോന്നിയില്ല ഏ പിന്നെ ഈ പിന്നീട് ഈ മൊബൈലിന്റെ തന്നെയായിര്ന്നു പ്രശ്നം ഏ മൊ മൊബൈലില് ഇങ്ങനെ മാറ്റി മാറ്റി വന്നപ്പോ ഇപ്പൊ ഇത് കറക്റ്റ്തായി വര്ന്നുണ്ട് അല്ലെങ്കി ഒരെടത്ത് കൊണ്ടു പോകാനൊന്നും പറ്റത്തില്ല ഇവന്റെ കൂടെ എപ്പഴും ഒരാള് ഒരെടത്ത് അടങ്ങിയിരിക്കെയൊന്നുല്ല ഓട്ടോ ഓട്ടോ ഓട്ടം തന്നെയാ
ഓ ഇവനും അങ്ങനെന്നെ അ ആ
ആ ഇപ്പം പക്ഷേ ഏ ഏ ഇത്തിരിയൊക്കെ എ ഇത് അടങ്ങിയിരിക്കാനൊക്കെ പഠിച്ചിട്ടു ണ്ട് ഏ സ്കൂളിലായാലും കറക്റ്റ് ഇരിക്കുന്നുണ്ട് ഉം എ പിന്നെ ഈ തറാപീസ് സ്പീച്ച് തെറാപ്പി ഇങ്ങനെ കൊട്ത്തോണ്ടിരിക്ക്ണുണ്ട് അപ്പം ഇപ്പൊ സംസാരത്തിലോട്ടിങ്ങനെ വര്ന്നുണ്ട് പ്പൊ എന്തായാലും കൊർച്ചോസം കൂടെ ആവുമ്പഴത്തേക്ക് ഇത് കറക്റ്റായി വരുംന്നുള്ള ഒര് പ്രതീക്ഷയിലിരിക്കന്ന്
ഉ ഉ ഇപ്പൊ ഫോണ് കൊട്ക്കോ
ഫോണ് ടീവി ഇട്ട് കൊടുക് ഫോണ് മാക്സിമം അങ്ങ് എ കൊട്ക്കാ കൊട്ക്കാതെ തന്നെ ഇരിക്ക്ന്നെ പക്ഷെ ടീവിയിലൊക്കെ കാർട്ടൂണൊക്കെ എടക്കൊക്കെ ഒന്ന് വെച്ച് കൊട്ക്കും ആ ഫോണ് കൊട് ത്ത മൊബൈല് കൊടുത്താൽള്ള പ്രശ്നം എന്ന് പറയുമ്പഴത്തേക്ക് ഒരെണ്ണം തന്നെ കാണൂല്ല ഇങ്ങനെ നമ്മള് കൊട്ക്ക്ണ സമയത്ത് സ് ക്രോളെയ്ത് സക്രോളെയ്ത് വീണ്ടും ഒന്ന് കാ കാണുന്നുമ്പേ തന്നെ അടുത്തതിലോട്ട് എട്ക്കും ഇങ്ങനെ ഇത് നീക്കി നീക്കി ആ മാറ്റി മാറ്റി കാണാനാണ് ഇഷ്ടം ഒന്ന് കണ്ടാേണ്ടിരിക്കാനൊന്നും ഇഷ്ടവില്ല ഉം അങ്ങനെ ഇപ്പൊ മൊബൈല് അങ്ങനെ ആ അതാ മൊബൈല് പക്ഷെ പിള്ളേരെല്ലാം ഇങ്ങനെ തന്നെ മൊബൈല് കൊട്ത്തു പോയാ പിന്നെ ഇതിന് ഒരഡിക്റ്റായി മാറും
ഓ എനിക്ക് ഇവ്ടെ വേറെ ആരും അവനെ നോക്കാ ഇല്ലാത്തോണ്ട് എന്തേലും ജോലി ചെയ്യണമെങ്കി അങ്ങനെ എന്നാ പിന്നെ രണ്ട്സ് രണ്ട് വയസ്സാെട്ട് രണ്ട് വയസ്സാെ ട്ട് രണ്ട് വയസ് കഴിഞ്ഞു കയ്യിൽ കൊട്ക്കൂലായ്ര്ന്നു പിന്നെ പിന്നെ എട് ക്കെ എടുത്ത് കാണ എടുക്കാനൊക്കെ ആയപ്പൊത്തേക്കും പിന്നെ അവ എടുത്തങ്ങ് കാണും
ഓ മനസ്സിലായി ആ ആ യവന് പഷേ കുഞ്ഞു യവന് ക്ഷെ ഒരു വയസക്കെ ആകുന്നുമ്പേ നമ്മള് കൊടുക്കുവാരുന്നു ഏത ഇരിക്കാൻ വേണ്ടിട്ട് ഇത് കാണുമ്പ പ്പൊ അവന് ഭയങ്കര സന്തോഷവാണ് അടങ്ങിയിരിക്കേ എന്ത് ഫുഡ് വേണം കഴിക്കും ഇതൊക്കെ ആയപ്പോ വിചാരിച്ച് എല്ലാം നടക്കല്ലേന്ന് വിചാരി ച്ചത് തന്നെ അങ്ങ് കൊടുത്തോണ്ടിരുന്നു പിന്നെയാണ് അതിറെ ബുദ്ധിമു ട്ട് മനസ്സിലാക്കിയത്
ആ ഫോണൊക്കെ കൊടുത്തൂടാന്ന് പറയും
അതെ അതെ ഫോൺ കൊടുത്തുടാന്ന് ഡോക്ടേഴ്സ് എല്ലാം പറയുന്നുണ്ട്
ഇവന് ഞാൻ ഫോണോടുക്കുമ്പോ എന്റെ അമ്മയൊക്കെ വഴക്ക് പറയും.
ആഹ് അതെ.
പക്ഷേ ഓ ഒരടത്ത് പോമ്പോ മിണ്ടാതിരിക്കൂല അപ്പോ പിന്നെ നമക്ക് നമ്മളെ ല്ല് ഓടണം പൊറകെ അതുകൊണ്ടങ്ങ് കൊടുക്കും.
കൊടുക്കുന്ന ആഹ് അതെ. ഞാനും അങ്ങനെ തന്നെ എവിടെങ്കും കൊണ്ടു പോകുമ്പഴത്തേക്ക് ഫോണും കൊടുത്ത് അങ്ങ് ഇരുത്തും, എന്ന് പറഞ്ഞ ഏഹ് ഈ കൊ കൊ ഓടണ സമയത്ത് നമ്മക്ക് കൂടെ ഓടണ്ടേ, ഒ ഒരിടത്ത് ഇരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എവിടെയെങ്കിലും ഫോണും കൊടുത്ത് അവിടെ ഇരുത്തിട്ട് കൂടെ ഇരിക്കും, ആഹ് എനിക്കും അങ്ങനൊക്കെ തന്നെ പറ്റ് കൂടുതലും. പിന്നെ ചെലര് ഫോണ് കൊടുക്കും, പക്ഷേ മൊബൈല് കൊടുക്കമ്പം ചെലർക്ക് ഒരു കൊഴപ്പോല്ല. എന്റെ ചേച്ചീടെ മ് ഏഹ് മോക്കാണെന്നുണ്ടെങ്കിൽ അവള് ഫോണൊക്കെ കൊടുക്കും, പക്ഷേ ആ മോക്കാണെങ്കിൽ ഒരു കൊഴപ്പോല്ല.
ഒ ഇവനും ഫോണ് വേണം പക്ഷേ അങ്ങനെ ഫോണിന് വേണ്ടി അങ്ങനെ വഴക്കൊന്നും ഒണ്ടാക്കൂല എപ്പഴും. പറഞ്ഞാ മനസ്സിലാവും, മക്കളെ ഇത് ഇത് ചെയ്തെടുത്താലാന്ന് പറഞ്ഞാ ഓ അത് ശെരിയാന്ന് പറയും.
ആഹ് അതെ ഏ പക്ഷേ യവന് ഇപ്പഴേ നമ്മളിപ്പ ഒ ഒരു സാധനം ചോദിച്ചിട്ട് നമ്മളിപ്പം വേണ്ട തരത്തില്ലാന്ന് പറയ്മ്പഴ്ത്തേക്ക് പിന്നെ അതിന് വാശി പിടിക്കൂല ഇപ്പം, പണ്ട് അങ്ങനെയല്ല ഈ തലയൊക്കെ കൊണ്ട്ട്ട് ചൊവരിലൊക്കെ കൊണ്ടിട്ട് ഇടിക്കും ഇത് കൊടുക്കാൻ വേണ്ടി അത്രക്ക് വാശിയായിരുന്നു.
ഓ ഓഹ് പിന്നെ പിന്നെ ഈ ടി വി ഒന്നുല്ല, അതുകൊണ്ട് പിന്നെ ഫോണ് കൊടുത്തത്.
ആഹ് അതെ അതെ മ് അല്ല കൊറച്ചൊക്കെ കൊടുക്കണേന് കൊഴപ്പ ഇല്ല. കണ്ടിന്യൂസ് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പഴത്തേ ക്കാണ് ഈ ബുദ്ധിമുട്ടുകള് ഒണ്ടാവുന്നത്.
ഓഹ് ഇപ്പൊ ഓരോടുത്ത് ഓരോടുത്ത് ഫോണ് കൊടുത്തില്ലന്ന് പറന്ന് ആത്മഹത്യ ചെയ്ത് ന്യൂസക്കെ കാണുമ്പ അമ്മ വിളിച്ച് പറയെ എന്റെടുത്ത് നീ ഫോൺ കോട് കേട്ടന്നക്ക പറയും
ആഹ് അത അത അപ്പ വിളിക്കാവേ ആഹ് ശരി ശരി